ആ കേക്കുന്നില്ല
ഓ കേൾക്കുന്നുണ്ട് എന്താ പണി ചോറൊക്കെ തിന്നോ
ആ ചോറ് കഴിച്ചു നിങ്ങള് കയിച്ചില്ലേ
ഓ കഴിച്ചു ഇപ്പം കഴിച്ചു ഇങ്ങനെ എണീറ്റ് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു അതല്ല പിന്നെ എന്തൊക്കൊ ചോർണം എന്ത ക്കെ കറി ഉണ്ടായിരുന്നു മീൻ കറിയൊക്കെ ഉണ്ടോ
ഇല്ല ഇന്ന് കുമ്പകളങ്ങ കറി ഉം ഇന്ന് കുമ്പള പിന്നെ വെണ്ടകക അവിടെ എന്ത് സ്പെഷ്യല്
ഇന്ന് ഇവിടെ ഒന്നുല്ല മീനൊന്നും ഇവിടെ കിട്ടില്ല അതുകൊണ്ട് ഇന്ന് ഞാന് സോയാബീൻ ഇല്ലേ സോയാബീന് പൊരിച്ചതും കോഴിമുട്ട പൊരിച്ചതും ചമ്മന്തി പപ്പടും ഇതാണെന്ന് ഞാന് ചോർന്ന് കൂട്ടിയത് ഇന്നൊന്നും കിട്ടാനില്ല ഇവിടെന്നും മീന ന്നേ വണ്ടിക്കാരൊന്നും വരുന്നേ ഇല്ല ഇങ്ങോട്ടേക്കൊന്നു നിങ്ങള അവിടെ ആ ഭാഗത്തേക്ക ഉണ്ടാവും ട്രോളിങ് അല്ലേരി രുന്നോ അപ്പൊ അതുകൊണ്ട് മീന് കിട്ട കിട്ടാറനില്ല
ആഹ് ഇവിടെ പിന്നെ വണ്ടി എല്ലാം വരവ് നമ്മൾടൗ അതത് നമ്മള് ഇവിടെ എടു
കൗടെ
വാങ്ങല
ആഹ ശരി അപ്പൊ ഇപ്പം വിലയില്ലേ കൂടു നല്ല വില ആയിരിക്കില്ലേ മീൻ
ഉം നല്ല വെലെ ഞങ്ങലിന്നു ഇപ്പൊ മീനൊന്നുമല്ല ഒന്നപ്പ വേണ്ട ആഹ
കിട്ടുക കറി വെച്ചത് അത് ഉപ്പേരിയാോ ആ ശരി ഉപ്പേരിയും കുമ്പളങ്ങക്ക പറയൂല്ലേ ശരി കുമ്പളങ്ക കറി ഇഷ് ട്ടാണോര് വെച്ചിട്ടുണ്ടാ ക്ക അതോ സാധാ തേങ്ങ അരച്ചിട്ടാണ ഉണ്ട
തേങ്ങടിച്ച് ട്ട
തേങ്ങ അരച്ചിട്ടിൽ ഇവിടെ മോര് വെച്ചിട്ട മോരുണ്ടാവും മോര് ഓയിച്ച ഉണ്ടാക്കുല്ലോ കുമ്പളങ്ങന്റെ കറി ആ അങ്ങനെ അതും ഇറച്ചി വരട്ടിയതു നല്ല കോമ്പിനേഷൻ നല്ല ടേസ്റ്റ് റ്റാണല്ലോ ആ അങ്ങനെ കൈ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇപ്പൊ കൊറേ ആയിട്ട് കുറച്ച ദിവസമായിട്ട് പച്ചക്കറിയോ പച്ചക്കറിയാ വീട്ടില എങ്ങനെ കൃഷിയൊക്കെ ഉണ്ടോ പച്ചക്കറിയൊക്കെ ഉണ്ടോ
ഇല്ല അങ്ങനാന്ന ആ എന്റെ വീട്ടില്ണ്ട് പയറ് കളിയൊക്കാ ഉമ്മ ഉണ്ടാക്കിയിന്ന് ഭത്തന്റെ പോലെ ഉണ്ടായിരുന്നു
ആ മത്തൻ ആ വത്തക്ക മനസ്സിലായി തണ്ണിമത്തിനെ ഓ അത് ശരി തണ്ണിമ ത്തനക്കെ ഇങ്ങനെ പാടാണോ പാടത്താണോ അങ്ങനെ തണ്ണിമത്തനൊക്കെ സാദാ പറമ്പ് പേരിയല്ലേ ഓക്കെ ഏ എവിടൊന്നും അങ്ങനെ ഉണ്ടാവുന്നില്ല
ആ ഇവിടെ ഒന്നും ഉണ്ടാവൂല്ല പക്ഷെ എന്ത പാലത്തിന് ആദ്യ ഇ മൂന്നാലെണ്ണം ഉണ്ടായി
ഓ അത് ശരി വള്ളി പോയി ന ന പോയി ഇവിടെ അതുപോലെ ഞങ്ങക്ക് ഇവിടെ അ വാടിന്ന് തൈകള് കിട്ടുഎ അംഗണവാടീന്ന് ഇങ്ങനെ പച്ചമുളക് വഴുതന അതുപോലെ തന്നെ പയറ് ഇങ്ങനത്തെ വെണ്ട കും വഴുതനന്റെക്കെ കത്രിക്കണ്ടല്ലോ വയലറ്റ് വൈതനന്റക്കെ തൈ കൾ കിട്ടോ അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇണ്ടാക്കുമ്പോ പെട്ടെന്ന് ഇണ്ടാകുട്ടോ അങ്കണവാടിന്ന് കിട്ടുന്ന തൈകള് ഏ
ആട്ത്തെ മണ്ണ് അടിപൊളി ആരിക്കുലെ?
അങ്കണവാടീന്ന് കിട്ടുന്ന തൈകൾ ണ്ടാവൂന്ന ഞാൻ പറഞ്ഞെ തക്കാളിയൊക്കെയായാൽ പെ
ആ തൈകള് ലെ ഞാൻ കരുതി വിത്താണ് ന്ന്.
ത്തല്ല തൈകളെ തയ്യായിട്ടാണ് അവർ തരു ഈ രണ്ടിഞ്ച് നീളത്തിലൊക്കെയുള്ള തൈകളായിട്ടാ തെര. ടെ ആറ് മാസ് പ്പം കൂടുമ്പോള് ഒരു വർഷത്തിലൊക്കെ
അ എന്താവോ അങ്ങനെ കിട്ട്ണ്.
അത് ഞങ്ങളവ്ടെ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തില് ഇങ്ങനെ വാർഡുകളിൽ ഇങ്ങനെ കൊടുക്കല്ലോ.
ആ ഇവടൊന്നും അങ്ങനെല്ല.
ഇവിടെ അങ്ങനെ തൈകള് വിത്ത് അങ്ങനതൊക്കെ കൊടുക്കോ. ആ ആ ഓ അയ്ശരി ഇവിടെ അങ്ങനെണ് ഇവിടെല്ലതുണ്ട് പിന്നെ അത് മാത്രല്ല പിന്നെ നമ്മളാണെങ്കിൽ വിത്തിട്ടുണ്ടാക്കാണെങ്കിലോ ഒന്നും മര്യാദക്ക് ണ്ടാവൂല ഞാനീ പയറിന്റെ വിത്തൊക്കെ ഇതേമാതിരി കടയിൽ നിന്ന് വാങ്ങിട്ടേ കൊറെ ണ്ടാക്കിയോക്കീന്. അയ്മന്ന് രണ്ട് പയറോ എത്രങ്ങാനും കഷ്ടപ്പെട്ട്ണറിയോ ആ പയറൊന്ന് മൊള വളട്ട്ണ്ടാക്കാന് രണ്ട് പയറിട്ടി എനിക്ക് കിട്ടുന്നേ ഇല്ല അത് അവര് കൃഷി
ഇങ്ങൾ നല്ല കൃഷി ചെയ്യും അതൊരു എല്ലാം ഉണ്ടാക്കും തൈകളൊക്കെ
ക്കാനും ഇഷ്ടാണ് സ്ഥലല്ല പക്ഷെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ട ചെടികളായാലും കൃഷിയായാലും ഉണ്ടാക്കാന ഇഷ്ടം ചെടി അതുപോലെ തന്നെ പത്തുമണി ചെടി ണ്ടല്ലോ പത്തുമണി പൂക്കൾണ്ടല്ലോ അത് ഭയങ്കര ഇഷ് ടാ അത് കുറേണ്ട് അതൊരു വരമ്പ് നറേ തന്നാല ഇണ്ടാകുന്നത് വേറെ ഞാൻ കുഴിച്ചിട്ടുണ്ടാക്കിയത് വേറെ ഷീറ്റ് ഉണ്ടല്ലോ മറ്റേ പി വി സി ന്റെ ഷീറ്റ് ണ്ടല്ലോ നമ്മളെ ഈ സാധാ അടുക്കളൊക്കെ അതിമലൊ ണ്ടായികടക്ക്ണ്ടവടെ അത് എങ്ങനെ ണ്ടായതാ ഇങ്ങനെ തൈ ഞാൻ പറ ച്ചല് വാ ടെറസിൻ്റെ മേലേ ക്ക് ങ്ങനെ ഇണ്ടാക്കിട്ട് മഴ പെയ്ത് ഒലിച്ച് ചാടിട്ട്ണ്ടായതാണോന്നൊന്നറില്ല. ക്കെ പൂവ് ട്ട്ണ് മഞ്ഞണ്ട് ചോപ്പ്ണ്ട് റോസ്ണ്ട് പിന്നെ മിക്സ്ഡായിട്ടുള്ള കളറ്കളല്ല അത് നല്ല രസാണ് പക്ഷെ എന്താണ് മഴ ഉണ്ടാവരുത്, വെയിലാവണം വെയിലത്ത് നന്നായിട്ട് പൂക്കൾ വരുവേ. പക്ഷെ മഴത്താണെങ്കിലോ അത് ഉം ചീഞ്ഞ മാരിയലേ ഒരുമാ മാതിരി ചണ്ടി പോലെ വീട്ടുമുറ്റത്ത് പുല്ലുള്ള മാതിരിയാണ്. അവ മഴയാകുമ്പത്ത്. പക്ഷെ നല്ല വെയിലാകുമ്പോ നന്നായി ഇട്ട് പൂക്കളിയുണ്ടാവോ അതോ പിന്നെ കൊറെ അസർമ്മുല്ലേ.
ആഹ് അസർമുല്ല ഡാലിയ കോളാ ബി
ആഹ് കോളാമ്പിയൊന്നുല്യ, പക്ഷെ അത് ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടണ് അതിന് നല്ല സൗകര്യം ഇല്ല, കോളാമ്പി കുഴിച്ചുടുമ്പോ നല്ല വള്ളി പോലെയല്ലേ. അയിന് നല്ല സ്ഥലം വേണ്ടേ അതൊന്നും. ആഹ് മരം പോലുള്ളത് ഞാൻ കണ്ടണ്.
പോലെയാവും.
ആഹ് അത് ഇല്ലകേട്ടോ കോളാബിയൊന്നില്ലേ. ഇതേമാരി പിന്നെ ഒരുപാട് ചെടി ഇണ്ടേന് മറ്റേ കോസ് കോസ്മോസ് ഇണ്ടേന്, മല്ലിക ഇണ്ടേന്, പിന്നെ മാസം മാറിറന്നോരു ചെടിയറിയോ? കോളിയാസറിസ് ആഹ് ചെടി. ഒരുപാട് പ്പഇണ്ടായിരുന്നു പല കളറില് ഇങ്ങനെ മുറിച്ച് മുറിച്ച്ണ്ടായിരുന്നു പക്ഷെ അതും ഇതാണ് ഇപ്പ ഇല്ലട്ടോ അത്ക്കൊരുപാട് കുഴിച്ചിട്ടിരുന്നു അതും മഴ പെയ്താ അതിനൊരു അസുഖാ ഒരു സോപ്പ്ന്റെ പൊടി പോലതിന്റെ തണ്ടില് വെരും അങ്ങനത് നശിച്ചു പോകും മൊത്ത് ത്തത്തി നശിച്ചു പോവും അങ്ങനെയാഇണ്ടാക്കാറ് ഇൻക്ക് കൊറേ ചെടികള് ഇപ്പൊ എലച്ചെടികള് മാത്ര്- അത്ര അവിടെയും ഇവിടെആയിട്ട് കൊറച്ച്ണ്ട് ബാക്കിയെല്ലാം നശിച്ചു പോയീ പത്തുമണിണ്ട് അവ്ടെങ്ങനെ ഈ ചണ്ടി പോലെ ഒരു പുല്ല് മുളച്ച മാതിരി നിക്ക്ന്ന്ണ്ട് ഇങ്ങളെ പീട് അവ്ടെ ചെടിയൊക്കെണ്ടോ വീട്ട് ട്ടില്
ഇല്ലല്ല ഇവടെ ചെടികളൊന്നുല്ല ഒന്നാമത് പിന്നെ കൊറോണ ടൈമില് കൊറേ ണ്ടായിരുന്നു മണിപ്ലാൻ്റ് ഒക്കെ ഒഴ്കെ
അന്ന് അതിന് എല്ലാവർക്കും ഒരു ടൈം ഇണ്ടേന്യല്ലോ മണീആ മ മണീപ്ലാൻ്റ് ഇണ്ടേല്ലേ കീ ബാമ്പൂന്നർഞ്ഞൊരു ചെടിണ്ട് പൈസ ഇട്ടുംന്നർഞ്ഞാണ്ട് വെക്ക്ണെ അഅ്ഇബടണ്ട്ട്ടോ അതെല്ലാവാരും പറഞ്ഞേക്ക ആ ചെടി വെച്ചാ പൈസ ഇട്ടുന്ന് എന്തൊണ്ട നിക്ക് മനസ്സിലായില്ല അയിന്റെ പേരന്നെ അങ്ങനെയാണല്ലോ ആ ചെടി വെച്ച പൈസ ഇട്ട്ന്ന് പറഞ്ഞ അത് കൊറേ ഉണ്ടായിരുന്നു പിന്നെ എന്താ വാൻ്രിൻ തൂങ്ങി നിക്കണ അന്ന് കൊറോണ ടൈമിൽ അങ്ങനെയല്ലേ തൂങ്ങി നിക്കണ കൊറെേ ഹാങ് ചെടികൾ എല്ലാരും ഉണ്ടാക്കീനല്ലോ
ആ ആ അതന്നെ വൈ അതായത് ആമ്പ ഒൽക്കെ തിന്നിട്ടു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ
ആ അതന്നെ അതെ പറഞ്ഞെ അന്ന് ഒരുപാട് എല്ലാവരും വീട്ടിൽ വെരുതേ നിക്കാണ് എന്നകിലു ഒരു പണിവേണ്ടേ തുട്ട് അങ്ങട്ട് ഇണ്ടാക്ക്കി എല്ലാരിമ്മ്മ് വീട്ടില് ഈൗ പാകത്തൊകെഅങ്ങനെ എല്ലാരെ വീട്ടിലും ഉണ്ടാകും ഒരു ചട്ട ട്ടിയിലിങ്ങനെ തൂങ്ങി നിക്കണേ കൊറെേ എല്ലാകളില്ല ചെടി
അയമ്മ്പത് ചുറ്റിലും വീട്ടുകളിലുണ്ട്
ആഹ അതെന്നെ ആഹ ഒരു സ്ഥലത്തുണ്ടായാ അടുത്തക്കൊക്കെ തയ്യുവോ അങ്ങനെയല്ലേ ആ അതെന്നെ അങ്ങനെന്നെ ഇവിടെയും അങ്ങനെ തന്നെ അങ്ങനെ ആകുമ്പോ വെല കൊടു- ഇപ്പൊ പിന്നെ ആ അങ്ങനെ ചെടിയൊന്നും നോക്കുന്നില്ലേ ഇപ്പ ഇഷ്ടം നല്ല ഇഷ്ടമുള്ള ഒരു അതിനതിനായിട്ട് പിന്നെ നക്കും വേണം സമയം വേണം
ആ അല്ല നിങ്ങളെ നിങ്ങളെ വീട്ടില എന്തൊക്ക കുട്ടിയലുണ്ടോ
ആഹ എനിക്കൊരു മകൾുണ്ട് അവള് സ്കൂള് പോയിനെ സ്കൂള് പോയതാണ് ആ ഒന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു മകളിന്റെ സ്കൂള പോയതാണ് പിന്നെ എനിക്ക് ഫ്രീ ആട്ടോ എനിിക്കിതിനന് സമയം ഇില്ലഞ്ഞിട്ട് ഒന്നുംില്ല ഇതേമാതിരി മഴ ചെയ്തിട്ടെ പിന്നെവിടെ മറേ ില്ല ഒ ഒരു ം പോലല്ലേ ഇവിടെ വെയിലറച്ചാ ചുട്ടുപൊള്ളും നല്ല ചൂടാണ് എന്തൊക്കാ ചെടിക ണ്ടോ പച്ചക്കറി ഉണ്ടോ ഒക്കെ കരി പോയാണ് അപ്പോ അതിനോടുള്ള ആ ഇഷ്ടങ് പോയി അതാണ് ന്തദ് അല്ലാതേ ഫ്രീ ആയിട്ട് ഞാനരു ഫുൾ ഫ്രീ തന്നെയാണ് രാവിലെ ഒരു ഒമ്പത്ണിയ പത്ത് തുുമണിയയാാം പിന്നെ അങ്ങോട്ട് ഫ്രീ ഒരു അഞ്ച മണി വരെ ഏ ആാ ഇല്ലല്ല ഞങ്ങളന്നെ ഉള്ളൂ നാലര അതുവരെ ഫ്രീ ആയിട്ട്
ങ്ങളെ ഹസ്ബന്റെ് എവിടെണ് പുറത്ത് ഗൾഫിലാ?
ആ ഇല്ല ഒരൊക്കെ പൊർത് ത്ത് ജോലി ചെയ്യുന്നവരാണേ അപ്പൊക്കെ മാസത്തിലോ അങ്ങനൊക്കെ വരുന്നവരാണേ. അങ്ങനെ വരുമ്പോൾ നമ്മള് ഫ്രീ ആണല്ലോ ഞാനെന്നെ ഉള്ളൂ. അങ്ങനെ വന്നാൽ നാലുമണി വരെ എന്തായാലും ഫ്രീ ആയിട്ട് ഇങ്ങനെയിരിക്കും ആ ഞാനും മക ളെന്നെ ഉള്ളൂ. അപ്പൊ ഇതേമാതിരി നാലുമണിവരെ ഫ്രീയാ ആ സമയത്താണ് ഇഷ്ടള്ളക്കെ ഇണ്ടാക്ക, ഇതേമാതിരി തന്നെ മഴ പെയ്യു മ്പം മുറ്റം കാണുമ്പോ പുല്ല് പോലെ തോന്നും. വെയിലറക്കാണെങ്കിൽ വരി കരിഞ്ഞു പോകും അപ്പൊ അതിനോടുള്ള ഇഷ്ടം അങ്ങനെ അഷ്ടപ്പെട്ടതാണ്. എന്നാല് ഈ പത്ത് മണി ചെടി ഭയങ്കര ഇഷ്ടാട്ടോ, അത്ങ്ങനെ കൊറേ കുഴിച്ചിടും, പിന്നെ അടുത്തൊക്കെ കോഴികളൊക്കെ ഉണ്ട് കത്തന്ന് തോർത്ത് ചെടികളൊക്കെ പിന്നെ മടിയാവും. അങ്ങനൊക്കെ ആവുമ്പോ നമുക്ക് ഇഷ് ഇഷ്ടപ്പെടൂലല്ലൊ ഇഷ്ടാവൂലല്ലൊ അങ്ങനെ പൂക്കളുടെ തന്നെ ചെടികള് അതൊക്കെ ചിക്കിക്കളച് നാശനശൂലാക്കി. ഇപ്പ അങ്ങനെ ചെടികളൊന്നുംല്ല ആകെ ഒരു ഇലച്ചടി പത്ത് പത്തുമണിയെന്നുള്ളൂ അങ്ങനത്തെ ചെടികളെ ഉള്ളു പിന്നെ എങ്ങോട്ടെങ്കിലൊക്കെ പോകാറുണ്ടോ ബീച്ചിലോ ഇങ്ങനെ വെക്കേഷൻ ടൈമിലൊക്കെ ട്ടെങ്കിലൊക്കെ പോകാറുണ്ടോ ഈ ബി എങ്ങോട്ടെങ്കും എടയ്ക്ക് തോ മാസത്തിൽ ഇങ്ങനെ ഇറങ്ങ അതോ ആഴ്ചയിലൊക്കെ ഇങ്ങനെ ഞായറാഴ്ച ലീവ് കിട്ടുമ്പൾ
ഞായറാഴ്ചല്ലേ ബീ ച്ചിലൊക്കെ പോകാറുണ്ടോ?
ആ ആ
ഭക്ഷണങ്ങൾ, ഭക്ഷണങ്ങളാ
ആ ഫുഡ് കഴിക്ക നല്ല ഇഷ്‌ടാണ് വേറെ
കാര്യമായിട്ട് അയിനാവ് ലെ പോകുന്നേ
ആ
കാര്യായിട്ട് ഭക്ഷണം കഴിക്കാതെ ഇതല്ല എല്ലാർക്കുംള്ള പണി കാര്യയിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് പുറത്തുന്ന് കിട്ട്ന്നത് അതൊക്കെ കഴിക്ക അങ്ങനെയണല്ലോ അതാ വേറെക്കെ സുഖം നായിക്കോട്ടെ എന്നാ ശെരി
ആഹ എന്നാ ശരി എന്നാ ശരി